ഹലോ
ഹം ഇയാളെന്തെയ്യുന്നു
ഹലോ
എന്തെയ്യുന്നു കേൾക്കുന്നില്ലേ
കേക്കുന്നു ഇതില് സൗണ്ട് കുറവാണ് തോന്നുന്നു
ആഹ് ഇപ്പൊ ഓക്കെ പറഞ്ഞോ കേക്കാം
ആഹ്
താങ്കൾ എന്തെയ്യുന്നു
ഞാൻ ഇവിടെ കടക്കന്ന്
ഞാനും ഞാനും കെടക്ക്ആ
ഹും-ഹും
വീട്ടിൽ ജോലികളൊന്നുല്ലാ അതോ കഴിഞ്ഞോ അതോ ഉച്ചമയക്കത്തിലാണോ
ഇയാളെന്താച്ച ഇങ്ങനൊക്കെ സംസാരിക്കുന്നെ നേരെ സംസാരിക്കച്ച
അയിന് താങ്കളാരാണ് അച്ഛാന്നൊക്കെ വിളിക്കാൻ
ഏ
ഏഹ്
കേട്ടില്ല
നമ്മള് തമ്മിൽ മുൻപരിചയമെന്തെങ്കിലും
അല്ല താങ്കൾക്ക് വീട്ടിലും ജോലിയൊന്നുല്ലേ കിടത്തം മാത്രോള്ളൂ
ഞാൻ പഠിക്കാ ഫാഷൻ ഡിസൈനിങ് സ്റ്റുഡന്റാ
എന്നിട്ട് പഠിച്ചു കയിഞ്ഞോ
ഇല്ല പഠിച്ചോണ്ടിരിക്കാ
ഫൈനലിയർ
ഏ
ഫൈനലിയർ ആൻഡ് ഫസ്റ്റിയർ എന്താണ്
അല്ല പഠിച്ചോണ്ടിരിക്ക്ആ
അതിന് ഇത്ര വർഷന്നൊന്നൂല്ലേ
ആഹ് ഡിപ്ലോമ അത് പിന്നെ ഒരീസം
ഉം പിന്നെ
എന്തോ അങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ
ഉം ഇവിടെ മൊത്തം മറ്റേല്ലാ ഷിഗല്ലയെക്കെ കാർണം
ഷിഗല്ലയില്ലേ ഷിഗല്ല അതാർണ്ണവി വിടെ എല്ലാർക്കും വയ്യത്താ
ഓക്കേ ഞാനിപ്പോ നാട്ടിലല്ല പൊറത്താണ് അപ്പൊ വരുമ്പൊ സൂക്ഷിക്കണം എന്നാണ്
ഉം ഏഹ് ത് ഉം നമ്മളെ ഇവിടെയാ കൂടുതലുള്ളത്
മീൻസ് നിങ്ങളവിടെന്ന് പറയുമ്പൊ നാട്
നങ്ങളെ വാട്ടില്
നആ ന്നാട്ടിന് പേരില്ലേ?
ങ്ങളഅച്ഛൻ വിളിച്ചോ?
ഹലോ പോയോ?
ഏഹ് ഇല്ല അച്ഛൻ വിളിച്ചോ ഹ്ലോ
ഇല്ല വിളിച്ചില്ല
ഉം
ഇല്ല സമയയ്‌ട്ടില്ല,
ഉം-
ആഹ് ഫ്രൺസ് വിളിക്കുന്നു ഫുഡ് കഴിക്കാവേണ്ടീട്ട്-
ഇപ്പ പോകുന്നുണ്ടോ?
പോകണം എന്നാണ് തോന്നുന്നെ എന്താണ്?
ആഹ് -
താങ്കൾ കല്യാണഒന്നും കഴിഞ്ഞില്ലല്ലേ?
ഇല്ല ഇല്ല
കല്യാണം നോക്കുന്നില്ല-
ഇല്ല ഞാൻ കൊർച്ച് സൊളോ ട്രിപ്പക്കെ- പ്ലാൻ ചെയ്ത് വെച്ചിട്ടൊണ്ട്ട്ടോ അപ്പൊ-
അപ്പൊ കൊർ സഞ്ചാരിയാണ് കൊർച്ച് സ്ഥലങ്ങളൊക്കെ കർങ്ങണം ലോകങ്ങളൊക്കെ കാൺണം- എന്നിട്ട് കെട്ടാം എന്നാണോ?
ആഹ് അത് തന്നെ -
കൺഗ്രാജുലേഷൻസ് എല്ലാം പോയി നടക്കട്ടെ!
ഉം നിങ്ങൾ ഇതാണക്ക് പോത്തില്ലാ-
എനിക്ക് പോകണന്നുണ്ട് പസെ സാമ്പത്തികം ഇല്ല അപ്പൊ പിന്നെ ജോലി എടുത്തിട്ട്
ഓ വല്ല്യ സാമ്പതിഗൊന്നും വേണ്ട ന്നമ്മള നമ്മള് അ വേസ്റ്റ് ആായിട്ട് കളയുന്ന പൈസ ഒക്കെ മതി
അയ്‌ന് എനിക്ക് വേസ്റ്റയിട്ട് കളയ പൈസയില്ല
ഓ
മം
ഉം ഉം ഉം
എന്ത് ചെയ്യാം കുടുംബത്തിന്റെല്ലാം ഉത്തരവാദിത്തം നമ്മള തലയിലായി പോയില്ലേ!
അതെയോ?
അപ്പൊ പിന്നെ, നമ്മുക്ക് ഇത് നോക്കിയാലേ പറ്റു
ഉം
താങ്കൾ ഒറ്റ മകളണോ വീട്ടിൽ
ഉം എന്താ
വീട്ടിലൊരു മോളാണോ എത്ര മക്കൾ?
ഇവിടെ ഇവിടെ മറ്റ റ്റ് ഉം തുണിക്കാട ഉണ്ട്ട്ടോ
ഉം
അ അവിടെൊക്കെ പോണം നല്ല കാസകം കാര്യങ്ങളൊക്കെ ങ്ങള് പോയിട്ടുണ്ടോ അവിടെ
എവിടെ
മറ്റേ ആ തുണിക്കടയില്
ഇല്ല ഞാൻ റൂമിൽ നിന്ന് പുറത്തു പോകാറില്ല ഫുൾടൈം റൂമിലാ
ആണോ എന്നിട്ടാണ് എന്ത് എന്നെ ജോലിക്ക് പോണ്ടാ പറഞ്ഞ്
ഏ
എന്നട്ടാ ഞാ ജോലിക്കും പോന്നില്ല
എന്റെ കമ്പനി അങ്ങനെയാ പണിക്ക് പോണ്ട റൂമില് കടന്നാ മതി
നല്ല ജോലി ആ
ഉം എനിക്ക് കിടന്ന് ഒറങ്ങുന്നതിനും പൈസ കിട്ടും
ഓ
അറി നീവല്ല കേട്ട ഏ
നാട്ടിലെന്താ ബിസിനസാ
ന്നല്ല വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു
അല്ല ബിസിനസ് പ്ലാൻസ് ഒക്കെ എന്താ നാട്ടില് വന്നിട്ട്
എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇപ്പൊ നാട്ടിൽ പൊതുവേ ഉുള്ള ഒരു ബിസിനസ്സ് പൂൺ കൃഷിയാണല്ലോ അതൊട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം
പക്ഷെ അതിനാ കൂടുതൽ റൈറ്റുള്ളതേ എന്താ എന്താ പറഞ്ഞു
അല്ല ഇപ്പോ സംരംഭം തുടങ്ങി താങ്കള് അഞ്ഞൂറ് രൂപയ്ക്ക് വിക്കുമ്പോം ഞാൻ തുടങ്ങി ഞാൻ ഇരുുന്നൂറ്റ അമ്പതിന് വിറ്റാല് ആൾക്കാര് എന്റെ അടുത്തേക്ക് വരും അത്ര
അത്ര തന്നെ
അപ്പൊ താങ്കളുടെ ഡിമാൻഡ് കൊറഞ്ഞില്ലേ-
കൊറഞ്ഞു-
ആഹ് അപ്പൊ അത് എല്ലാരും ചെയ്യുമ്പോ അതിന്റെ മൂല്യം ഇടിയും ഉം
ഉം അതെന്നെ അല്ല അമക്ക് വികസനത്തിലെ കുറിച്ച് വല്ലതും. ഐഡിയാസ് ഇതൊക്കെ അറിയാവുന്നതൊണ്ട് ഇപ്പൊ കൂടുതലും അതൊക്കെ കണ്ടിട്ടുള്ളത് പിന്നെ ആഹ് ഏരിയെയിലും കൂടുതല് ഇല്ലെങ്കില്
എല്ലാരും ഇപ്പയ്ന് ഓൺലൈൻ ഷോപ്പിങ് അല്ലേ. അങ്ങ് നമ്മളൊരു രീതിയില് തൊടങ്ങിയാലും നമ്മളെ കയ്ല് പൈസ കൂടുതലാണെങ്കിൽ ആൾക്കാര് ഓൺലൈൻന്നല്ലേ വിളിക്കൊള്ളൂ പെയ്മെൻ്റ് ഡെലിവറി വീട്ടി വരും
അല്ല അപ്പൊ മറ്റേ എന്താ ഹാമ്പാസ് അങ്ങനെയൊക്കെ നോക്കി കൂടെയാണ് അത് ഇപ്പോ ഒള്ളതാണ് എങ്കിലും ഹാമ്പാസ് ഇല്ലേ മറ്റേ ബർത്ത് ഡേ ഹാബാസ് തങ്ങനെ ഒക്കെ
പോണം അതും ഇപ്പോ ഒരുപാടുണ്ടല്ലോ ഹേമ്പാ സ്
ഉം പിന്നെ നാട്ടി ഇല്ലാത്ത എത്ത ത്ത ഒരു
ഇല്ല ഞങ്ങളൊരു ഫാഷൻ ഡിസൈനറല്ലോ അപ്പൊ താങ്കൾക്ക് നല്ല ഡിസൈൻല് വെക്കാലോ
നല്ല തുണിയൊക്കെ സിച്ചയ്ത്
ഉം
ഞാനൊരു ഓർഡർ തന്നാലെടുക്കോ
എന്താ എന്താ ഓൾടറ്
ഡിസ്‌
എന്ത്
ഒരു ഒരുഡിസൈൻ ഡ്രസ്സില്
ഡ്രസ്സില്
ഒര് ഡിസൈൻതന്ന ചെയ്തര്രോ
നോക്കട്ടെചെയ്യൻ പറ്റ്ന്നാണെങ്കി നമ്ക്ക് നോക്കാം
നി ചെ ചേതക്കെ ഡിസൈൻ ചെയ്യാനറിയാം
ആരില്ലാം ജസ്റ്റ് നോക്കാ അല്ല നിങ്ങട വർക്ക് എങ്ങനന്ന് നോക്കിട്ടെ അത് നമുക്ക് പറ്റുവാണെങ്കി പറഞ്ഞ പോരെ
ഓക്കെ
പിന്നെ ഇപ്പോ ഏഹ് ത്രെഡ് വർക്കും എംബോഡ്രി അതക്കെ ചെ യ്ത് തര്ന്നതുഒണ്ടല്ലോ ഓൾറെഡി ചെയ്തര്ന്നതാട്ട് മ് നിങ്ങടെ അവിടെ അതൊന്നുംല്ല